ഹലോ ഹലോ
ഹലോ
ആ എന്താ വർത്താനക്കെ ആ എന്താ പരിപാടി എന്താ അങ്ങനെ തന്നെ സുഖാണ് പ്രത്യേകിച്ചൊന്നുംല്ല എന്താ പരിപാടി പണിക്കഴിഞ്ഞോ
പണി ഇങ്ങനെ കഴിഞ്ഞോണ്ട്ക്കണ് ഡ്രസ്സ് അലക്കലൊക്കെ കഴിഞ്ഞു എന്നട്ട് കല്യാണം ഉണ്ടായിനി അപ്പൊ അത് കഴിഞ്ഞന്നാണ്ടൊക്കെ പാട
ആ ആ അത് ശരി എവിടെ കല്യാണം ആരു
കല്യാണംമ്മടെ ആ അടുത്തവിടെ അയൽവക്കത്തെ കല്യാണരുന്നു രാത്രി കല്യാണം ആരുന്നു
ആ അപ്പൊ പിന്നെ വലിയ പരിപാടിക്കാ അല്ലേ
ഉം വല്യ പരിപാടി വല്യൊരു കല്യാണാരുന്നു പോ പോവാണ്ട വച്ച് നിന്നീന് പിന്നെ തലേന്ന് ഒന്ന് പോയി പോന്നുക്കുണ് അപ്പൊ രണ്ട് മൂന്ന് ദിവസ ആയി കല്യാണം തുടങ്ങിട്ട്
ആ എന്താ ചെക്കന്റോ പെണ്ണിന്റോ
ചെക്കൻന്റെ കല്യാണം തന്നെ
ആ അപ്പൊ ചക്കന്റെ ആയാലും എല്ലാ പല വിധ എല്ലാം ഉണ്ടല്ലോ
ആ കല്ല്യാണപ്പൊ കുറച്ച് ദിവസം മുന്നേ തുടങ്ങല്ലോ ഇപ്പൊ അങ്ങനെ ഓരോ ദിവസം ഓരോ ഒരു പരിപാടിയായിട്ട് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസആയി തുടങ്ങിട്ട് എന്നും ഇങ്ങനെ പോവലന്നല്ലേ അപ്പൊ ഇനിപ്പോ ഒന്ന് അങ്ങനെ പോവണ പോണ്ടേച്ച് നിന്ന് പിന്നെ ലാസ്റ്റ് എല്ലാരും പോയി
ഏയ് അത് ശരി ആ ആ ശരി എന്താ
എല്ലാരും ഉണ്ടാരുന്നു
ആ അരികുത്ത് കല്യാണം അങ്ങനത്തെ പറ
ആ ഇപ്പൊ ആ ഇപ്പൊ ഫുള്ള് ബോയിസ് കുറച്ച് എല്ലാവർക്കും ണ്ണും പെണ്ണീനും പെണ്ണിന്റെണ്ടട്ടാരക്കെ
ആ ആ എല്ലാർക്കും കൊണ്ട് ഇപ്പോ പൈസ ഇപ്പൊ ഏത് പാവങ്ങളായാലും കല്യാണം അടിപൊളിയ ആക്കൂ
അപ്പൊ അങ്ങനെ ആക്കും ഇപ്പ അ അങ്ങനെ ആക്കാക്കാൻ പറ്റൂലേ ആ ഇപ്പൊ വരുമ്പോ തന്നെ എല്ലാവർക്കും ആ അതന്നെ മ ഉം വെൽകം ഡ്രിങ്ക് മറ്റേതും മറിച്ചതും കുട്ടികള് പറയാണ്
ആ അവർക്ക് തന്നെ ഇഷ്ടം ഓരോ ഇഷ്ടം നോക്കണം
ആ ഓൾക്ക് ഓലെ കല്യാണം എങ്ങനെ നട ആ ഇപ്പ എല്ലരും അവന ഇഷ്ടത്തിനാ ണ് അപ്പ എങ്ങനെയ ഓര് പറയാ അത് അതേമാതിരി നടത്തി കൊടുക്കാന്നല്ലതെ രക്ഷിതാക്കള ഇഷ്ടത്തിന്ന്ഒന്നും ഇപ്പ നിക്കൂല കുട്ടികള്
ഉം ഇപ്പ കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള ജുവല ഫാൻസി ആയാലും ഡ്രസ്സ് ലും എത്ര വില ആണെങ്കിലിൽ ഒരിക്ക്‌ ഓലും
ഉം അത് ഓര് ഓര ഇഷ്ടത്തിന് ഓര് സെലക്ട് ചെയ്യല്ലേ.
പണ്ടൊക്കെ നല്ല രസേന് ആ മയിലാഞ്ചി ഇടലും പുതേത് തലേന്ന് മാറ്റലൊക്കെ. ക്കെ ഇപ്പൊ അതൊന്നുല്ല ഇപ്പൊക്കെ മൈലാഞ്ചി ആയാലൊക്കെ.
അ ആ പൈസ കൊടുത്പ്പ രണ്ട് മൂനീസം മുന്നേ ഇടീക്കല.
ആഹ എല്ലാത്തിനും പൈസ മേക്കപ്പയ്യാനും.
ആഹ അത് ആയിരങ്ങൾ മുടക്കിണ്ടാണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ നട്തണേ.
ഇത് കയ്യാത്തോലും ഇതേപോലെ ഇത് വേണം പർഞ്ങ്ങാട്
ആഹ അയ്ന് പശു പിടിച്ചാ അർ അത് ഓല്ക്കൊരു നാണക്കേടാണ്. പ്പ കുട്ടിയാക്ക്.
കുട്ട്യാകൊര്താണ് എല്ലാരു അങ്ങനാവുമ്പോ ചെയ്യുമ്പോ
ആ ഓലെ ഫ്രണ്ട്സാ ള്ളോലാവുമ്പോ ഇദാകാ അപ്പ ദാണ് ഓല്. ഓല് ആലോയ്കൂല ഓല്ക് കല്യാണം ഇതായി ഭാഗ്യയി നട്ന്നാമതി.
ഉം സ്വർണൊന്നുംല്ലെങ്കിൽ ഓൽക് ഫേൻസിം ഡ്രെസ്സും വാണം നല്ലത്.
ഇപ്പഴത്തെ കുട്ട്യാൾക്ക ല്ലങ്കിലും സ്വർണ്ണത്തിനോട് വലിയ താല്പര്യ രും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഇട്ട് നടക്കണംെന്നോ
പണ്ടത്തെ പോലെ അങ്ങനത്തെ താല്പര്യമൊന്നുല്ലപൊ.
ഉം ഇപ്പ അത കൂട്ട്യാ ഇഞ്ഞി അഥവാ നമ്മള് ഉണ്ടാക്കികൊ നമ്മൾ ഇണ്ടാകി കൊട്കാണങ്ങി തന്നെ അത് മോഡല് കുറഞ് കട്ടില്ലാതെ നൂലിന്റെ വണ്ണം മോഡല് നോകാണ്പ്പോ
ഉം പണ്ടൊക്കൊ ഇട്ടാലും ഇട്ടാലും തെയീലേയ്ന്നു.
ആഹ പണ്ടുള്ളോൽക് ഇപ്പലും അങ്ങൻ തന്നെയാണ്.
അപ്പളും അങ്ങൻതന്നെ ഓൽക് കേലും ഇറങ്ങുമ്പള് എന്തേലും പരിപാടി ഉണ്ടായ
ഇത് നടക്കനെ.
ആ ആഹ ആഹ അ ശരിയാ ആഹ ശരിഅ. പിന്നെ എന്തൊക്കെയ. എന്താ ചോറ് ഫുഡൊക്കെ ആയോ?
ആഹ അതൊക്കായി.
സ്പെഷ്യൽ എന്തെലുണ്ടോ ഞങ്ങൾക്കുണ്ട് ര് കല്യാണം ഇനിപ്പോ ഇതേ പോലെ. ഏ നാളെ. ഉം വല്യ കല്യാണ ഉണ്ട് മറ്റന്നാള് വേറെൊ കല്യാണണ്ട് രണ്ണ്ട് കല്യാണ്ട്.
എ ഏ അഹ് ശെരി.
ആ ഉം നാളത്തെ വല്യ പരിവാട്യാണെ. ഉം അപ്പൊ തോനും എടുക്കുറങ്ങാന തോന്നൂല ഡ്രസ് ഇതും മാറ്റി എർങ്ങുമ്പളേ മഴ ആലോയ്ചുബളേ.
നനയല്ലേ ഫുളളപ്പൊ മടി ഇങ്ങനെ മടിച്ച് നികൊയ്.
ആ ഇത്. ഏ പോവാതെക്കാനും കയൂല അങ്ങത്തെ കല്യാണാണ്. ആ കുടുംബത് തന്നെണ് ഓഡിറ്റോറിയത്തില് ഇപ്പത്തെ കല്യാണം ഓഡിറ്റോറിയല്ലെ.
ആ ഇപ്പൊ. ഉം ഇപ്പൊ വീട്ട് വെച്ചാണ്ടൊന്നും പരിപാടില്ലല്ലോ ഇപ്പൊ ഏത് ചേറ്താണേലും
ആ വീടും പരിസരോക്കെ വൃത്തികേടാവും ചെയ്യും മയക്കെല്ലേ ആയ പിന്
പിന്നെ ചൗട്ടി ആ ആകെ ആകെ ചവിട്ടി ചപ്ലിയായി
ആകെ എരപ്പാകു ഞമ്മക്കന്നെ പിന്ന പണി രണ്ടാം പണി ണ്
ആ അതാണ് പക്ഷെ വൃത്തിയോക കല്യാണത്തിന് ഭംഗി നോകാണെങ്കി അത് വീട്ട് വെച്ചിട്ട്
ആ പ പൈസ ആയാലും വേണ്ടിപ്പ എല്ലാരും ഓടി
ആംഅതാണ് വൃത്തി എന്നാ പിന്നെ വീട്ടുകൾക്ക പണ്ട്. മറ്റത് കല്യാണം കയിഞ്ഞിട്ട് പിന്നത് അപ്പോക്ക്ന്നെ ഫസ്റ്റ് മുയുവൻ കൊയഞ് ഇതായിടാവും പിന്നെ അതൊക്കെ നന്നാക്കി വൃത്തിയാക്കി വീട് പയേപോലെ ആയെടുക്കണ്ടേ?
കൊറച്ച് പണിയണ് അപ്പൊ അതൊക്കെ ആലോചിച്ചുമ്പോ എല്ലാരും വേഗയേ
ആ അത് ന്നാതന്നെ തലേന്ന് വരേള്ളെ പരിപാടികൾ നടത്തിയതൊക്കെ നന്നാക്കി എടുക്കാണ്ടാവും. അതൊക്കെപ്പൊ വീട്ടിൽ വെച്ചിട്ടല്ലേ?
ഉം. ഇപ്പംമ ഇപ്പത്തെ ഈ മഴയാവുമ്പളേ ആർക്കും പൂതിണ്ടാവൂല.
ഉം. വരും. ഒരു ബ്രൈഡ് ട്യൂബിയും എന്താ അരിക്കൂത്ത് കല്യാണം അതൊക്കെ കഴിയുമ്പോത്തിന്
പിന്നെ വീട്ടന്ന ക്കി വന്ന പിന്നെ അന്നത്തെപാടി കൂടി അല്ല കൂടുതല്ആള് കൂടും.
എല്ലാരും കൂടുമ്പ്ളേ പല സ്ഥലത്തു നിന്നും പല ആൾക്കാര് വരുവല്ലേ? തലേന്നായിട്ട് നിക്കാനും ഒക്കെ വരുവല്ലോ? അപ്പൊ ഏതാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് എന്തൊക്കെയ വിശേഷങ്ങളൊക്കെ പിന്നെ? മക്കളൊക്കെ സ്കൂക്ക് പോയോ? ലോ കേൾക്കണില്ലേ? പിന്നെന്തൊക്കെയാ ന്നിട്ട് വർത്താനം? സുഖാണോ? ഹലോ ഹലോ പോയോ? കേൾക്കണില്ല? അയ് ശരി റേഞ്ച് പ്രശ്നം എന്തെങ്കിലും വെക്കാരം കേൾക്കണില്ല? ഹലോ ഹലോ ലോ കേൾക്കണില്ലേ? ഹലോ